കേൾക്കുണില്ല
ആഹ് കേൾക്കുന്നുണ്ട് ഞാൻ പറയണ് ക്ലിയറാണോ
ആ ക്ലിയറാണ് എന്തൊക്കെ ഇണ്ട് വിശേഷങ്ങള് സുഖല്ലേ
ഓ നല്ല വിശേഷം
ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ഞാനിപ്പോ ചായ കുടിച്ചോണ്ട് ഇരിക്കാണ്
ഏഹ് എന്താ ഇപ്പൊരു ചായ
മഗ് രിബി ആവും ചായ കുടിക്കാൻ
ആഹ് ഏഹ് കടിയൊക്കെ ഇണ്ടാക്കിയിരുന്നോ അപ്പൊ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിക്ക്ണ്ണ്ടോ
അല്ലല്ല ഏ എന്ത് ചായ ബേക്കറി ആണുണ്ടെങ്കിലും എന്താണെങ്കിലും
അപ്പൊ ഇഞ്ഞി ചോറ് എപ്പഴാ അപ്പൊ രാത്രിക്കത്തെ
അത്പത്തു മണി ഒമ്പതരക്കെയാവും
ഉം
അങ്ങനെ അങ്ങനെ ശീലച്ച് എന്നും മഗ് രിപിക്ക് ചായ കുട്ച് ഉം ഇങ്ങള് കുടിച്ചോ
ഇനി നമ്മള് ഫുഡ് ഒക്കെ മക്കക്ക് കൊടുത്തിരുന്നു ഇനി നമ്മള് ഞാൻ കഴിക്കാറില്ല
ഓ
ഉ
അങ്ങനെ
ആഹ് അങ്ങനെ പിന്നന്തൊക്ക ഉം എന്തൊക്കെണ്ട് എന്താ രാത്രിക്കൊക്കെ എന്താ ഉണ്ടാക്കിയ
ആഹ് ചോറ് ഉണ്ട് മീന് കറി
ഉം ഉം
അങ്ങനെയൊക്കെണ്ട് ഉം എന്ത് ഉണ്ട് എൻ ഏഹ്
എന്താ ചെയ്യ്
ഞാന് എനിക്കങ്ങനെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുല്ല എന്റെ ഇഷ്ടം പോലെയാണ് ഞാൻ ചിലപ്പോ ഡ്രോയിങ് ചെയ്യാറുണ്ട് പിന്നെമ്മള് ക്രാഫ്റ്റ് ഉണ്ടാക്കൂലെ ക്രാഫ്റ്റ്
ആഹ് അ ഇങ്ങക്ക് ചെയ്ത് കൊടുക്കെ അതോ കൊടുക്കോ അതോ
ഏയ് ഇല്ല ഇല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ വോൾ ഡെക്കർ അതുപോലെ ഉങ്ങനെ ഷോകേസിൽ വെക്കാൻ പറ്റുന്ന ഷോപ്പ പിസാള് അങ്ങനെ ഉണ്ടാക്കും ആഹ് വീട്ടില് ആഹ് എന്റെ റൂമിലിങ്ങനെ ഇല്ലല്ല പുറത്തൊന്നും കൊടുക്കാറില്ല എന്റെ റൂമിലിങ്ങനെ വെക്കാനുള്ള രീതിക്ക് ഇങ്ങനെ ജസ്റ്റ്‌ ഇങ്ങനെ ഫ്ലവർവേസ് അതൊക്കെ ഉണ്ടാക്കൂല്ലേ അത് ഇണ്ടാക്കും. പിന്നെങ്ങനെ വാൾഡക്കർ ഉണ്ടാ ലെ വാൽവ് ഫ്രയിം പോലെങ്ങനെ ചെയ്തി അത് ചെയ്യാറുണ്ട് പിന്നെ ഡ്രോയിങ് അതൊക്കെ ഇങ്ങനെ സ്ഥിരാക്കിയിട്ടില്ല. എന്തെങ്കിലൊക്കെ ഏ ചെയ്യാന്ല്ല മൂടണ്ടെന്നണ്ടെങ്കില് അത ആ ആഹ പിന്നെ ഞാന് കൂടുതലായിട്ട് ങ്ങനെ ചെയ്യാറ് ഞാൻ മൈയിലാഞ്ചി ഉണ്ടാക്ക അതെ നെയ്ൽക്കോണ്
ആ ആന്നിട്ട് പൊറ്ത്ത് ആഹ് ഉണ്ടാക്കികൊടുകു എത്രവേ ആഹ് അങ്ങനെല്ലേ
ആ അങ്ങനെ കൊടുക്കാറുണ്ട്. അതിപ്പോ ഞാന് ഞൻ വെറുതൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ജസ്റ്റ് വെറുത എനിക്ക് നല്ല ഇഷ്ടമാണ് നഗത്തിമ്മ മൈലാഞ്ചി ഇടുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് വെർതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ അതിങ്ങനെ കണ്ടിട്ട് അവരിങ്ങനെ ചോദിക്കും ഏ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഏഹ് വീട്ടില് എന്തെങ്കിലും തരുമോ? നല്ല രസമാണല്ലോ ഒരു പിങ്ക് വിത്ത് റെഡ് കളറിൽ ഇങ്ങനെ നഗത്തുമ്മെ ഇങ്ങനെ കാണും
ആഹ് അപ്പൊ ഇപ്പൊ ആവശ്യക്കാരുണ്ടാവുംല്ലേ?
ആഹ് ആഹ് അപ്പ ഇങ്ങനെ കൊടു
അപ്പൊ ഒരുതില് ഉണ്ടാക്കുമ്പോ എത്ര പാക്കറ്റ് ഉണ്ടാക്കാൻ ഉണ്ടാവോത്?
അത് അങ്ങനെയല്ല ആ ഞാൻ പൊടിയല്ല ഉണ്ടാക്കാറ് ലി ക്യൂടാണ് അതിന്റെ വെള്ളം ശർക്കര പഞ്ചസാര ചായപ്പൊടി അതിന്റെ അത് നമ്മള് ഇപ്പൊ ഞാന് ഒരു ഒരു വെള്ളം എടുക്കും ഒരു ഇതില് ഒരു കട്ട വെല്ലെടുക്കും പിന്നെ- ആ പഞ്ചസാര ആ ഒരു രണ്ട് കയ്യിയില് രണ്ട കയില് പഞ്ചസാര എടുക്കും ചായപ്പൊടി ഞാൻ അത്യാവശ്യത്തിം എടുക്കും എന്നിട്ടത് ഇങ്ങനെ ടിന്നിലിട്ടിട്ട് അതിന്റെ മേലെ വെള്ളം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നട്ട് അതിന്റെ നീര അന്റെ അത്ണ്ടാവലേ ആവി ഉണ്ടാവൂലെ ആവി വെള്ളായിട്ട് അടിക്ക് അടിൽ വെച്ച പാത്രത്തക്ക ഇങ്ങ ഇതാക്കും അവര് കുറച്ചൂള് കിട്ട നമുക്ക് ആ മൈലാഞ്ചിക്ക് കൂടുതൽ വേണ്ട ആവിശ്യം ഒന്നുമല്ല ഒരു തുള്ളില എടുത്താൽ മതിയാ വെള്ളം എന്നിട്ട് അതക്ക് മൈദപ്പൊടി ഇട്ടിട്ട് ആണ് നഗത്തമ്പട ഉള്ളിൽ വിടാറുണ്ട്
ആ ഉള്ളിലൂടെ തോനെ കിട്ടും അപ്പൊ അത്ര അത്ര കൃത തോന്നെ അവര് പറ്റ് നടത്താനൊക്കെ കിട്ടോ
ഓ ഒരു വെള്ളം എടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് അതിന്റെ ആവശ്യമില്ല വെള്ളം കിട്ടും ഞാനിപ്പോ ഒരുപാട് മുന്ന ഉണ്ടാക്കിയതാണ് ഒരു ആറു മാസപ്പയിട്ടുണ്ടാവും അലിക്കട് എപ്പോളും ഇന്ത്യൽ ബാക്കിയാണ് കാരണം കുറച്ച് കുറച്ച് മതി നല്ല സ്റ്റെയിൻ ഉണ്ടാവു നല്ല കളർ ഉണ്ടാവും നല്ല ചായപ്പൊടി ചായപ്പൊടിന്റെ കളർ അനുസരിച്ചട്ടാണ് കളറ് കിട്ടുക
ആണല്ലേ ചായപ്പൊട്ടിയ തോന്ന വേണ്ട ഇതേ
ആഹ ആ നല്ല ചായപ്പൊട ആണെന്നുണ്ടെങ്കില് നല്ല കളറില ചില ഇതുണ്ടാവില്ലോ കട്ടൻ ചായ ഒക്കെ ഉണ്ടാവ നല്ല കറുത്ത കട്ടൻ ചായ ആ ആ ആഹ ചായപ്പൊടി ആഹ ആഹ ആഹ ആഹ അതൊക്കെയാണെങ്കില് നല്ല കളർ കിട്ടും
അടെ
ഉ ഉം
ആ അപ്പൊ അങ്ങനെ ഉണ്ടിന ആവശ്യക്കാർക്ക് എത്ര വെച്ച കൊടുക്കലപ്പൊ
അത് അവര് ചോദിക്കും ഞാൻ ചെറിയൊരു ബോട്ടിൽ വെള്ളാണ് ആവശ്യം എന്നുണ്ടെങ്കില് ചെറിയൊരു ബോട്ടില ആാക്കിയിട്ട് ആ അപ്പ ആ രണ്ട് സ്പൂണൊക്കെള്ള ഉണ്ടാവുക രണ്ട് സ്പൂണ് വെള്ളം മതി അങ്ങനെ കൊടുക്കണവർക്ക് അതന്നെയ അവർക്ക് ഒരുപാട് കാലം നമ്മൾ ഇടുമ്പോ ഒരു തുള്ളി ഒരു സ്പൂണിൽ ആ വെള്ളം എടുത്തിട്ട് അതക്ക് അ ക്രീമായി ഒരു വരെല്ലാം മൈദപ്പൊടി എക്ക ഇടുക എന്നിട്ട് അതന്നെ നമ്മള് നകത്തുമ പെടുമ്പോ ഒ ആറു പ്രാവശ്യംടണം ഞാൻ രാത്രി കടക്കുമ്പോെടും പിന്ന നേര വെളുത്തിട്ട്യക്കും അപ്പൊ അത്യാവശം സ്റ്റെയിന് കഴിയുമ്പോ പിടിക്കാന ടൈം ഉണ്ടല്ലോ ഒരാർ മണിക്കൂർ കഴിയുമ്പോ നോക്കണം അപ്പൊ കിടക്കുമ പെടും ആഹ ആഹ ആ ആറ മണിക്കൂർക്കണ അൊ കടക്ക പട്ടിട്ട് രാവിലെയാണ് എടുക്കാറാണ് ചെയ്യാറ് അങ്ങനെ ഒരു നാല് ദിവസം ചെയ്താ നല്ല അടിപൊളി കളർ ഇട്ടും ഒരു രണ്ട് ദിവസം ചെയ്യണണ്ടെങ്കിൽ ഒരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറ കിട്ടുക പക്ഷെ അതിങ്ങനെ ദിവസം കൂടുന്തോറും സ്റ്റെയിന് കൂടി കൂടി വരും
ആണല്ലേ ഞന്ന ഉണ്ടാക്കി വക്കണം ഉ ശട്ട ഓക്കാല ഗ്യാസമരണോക്ക അടുപ്പത്തണോക്കല് ഗ്യാസമലടത്തി
ആഹ് അമ്മളെ പാൽപ്പൊടിന്റെ ടിന്നോ അല്ലെങ്കിൽ ടാങ്കിന്റെ ടിന്നൊക്കെ ഇണ്ടല്ലോ ഇരുമ്പിന്റെ തകരത്തിന്റെ ആഹ് അത് അതില് അതിന്റെ ചുറ്റുവോറം ഈ ചായപ്പൊടി പഞ്ചസാര
ആദ്യ ഏതാ ആദ്യ ഏതാ ഇട്ടെ ചായപ്പൊടിയതോ
ആയെ മിക്സ് ആയിട്ട് ഒരു പാത്രത്തിൽ ഒരിതമുക്ക് മിക്സ് ആക്ക, ചായപ്പൊടി പഞ്ചസാര ശർ ക്കരേം മിക്സ് ആക്കുക. എന്നിട്ട് ആ ടിന്നിന്റെ സൈഡ് കൂടി അത് വിതറിട ഒരു നടൂല് ഒരു ടൈലിന്റെ കല്ല് വെക്ക ഒരു ടൈൽ ഇണ്ടാവൂലേ അത് വെക്കുക എന്നിട്ടതിന്റെ മേലെയാണ് നമ്മളൊരു പാത്രം വക് ക്ക. എന്നിട്ട് ക്ലാസ് എന്തേലും വെക്ക എന്നിട്ട് എയറ് പോ എയറ് പൊർ ത്ത്ക്ക് കടക്കാത്ത രീതിയിലുള്ള ഒരു പാത്രം ആ ടിന്നിന്റെ മേല വെക് അതില് കുറച്ച് വെള്ളം വേണം ആ വെള്ളാണ് നീരാവി ആയിട്ട് അത് തളച്ച നീരവി പോകുമ്പോ ആ പാത്രത്തിന്റെ അടിയില് നീരാവി ഇണ്ടാകും അത് വെള്ളത്ത്ക്ക് ആഹ് ആ ശർക്കരീ തൊക്കെ ഉരുകീട്ട് ആ പാത്ര ന്ന് വെള്ളം വരും ശർക്കരേന്റെ അതൊക്കെ മുകൾലോട്ടും പോകും അങ്ങനൊരു കളറ് നമ്മുക്ക് കിട്ടും അതാ ഫസ്റ്റ് ക്ലാസ്സ്ക്ക് വന്നങ്ങനെ ശി
ആഹ് അത് ഞമ്മക്ക്പ്പോ എട്ത്തയിന്റെഷേ ആഹ് ഫ്രിഡ്ജില് വെക്കാം പറ്റോ
ഫ്രിഡ്ജില്ത് വരെ വെച്ചോക്കിട്ടില്ല ഫ്രിഡ്ജില് വെക്ക്ണത് ണ്ട് ഉം ഫ്രിഡ്ജില് വെ കാത് യമ്മള് പക്ഷെ കട്ടായിട്ട് പിടിക്കും അങ്ങനെണ്ട് അം മൈതക്കെ വെ ട്ടാണ് നമ്മൾ ഫ്രിഡ്ജില് വെക്ണ് ന്ന്ണ്ടെ ങ്കീ അത് കട്ടെയിട്ടാ വെരാ പിന്നെ അത് വീണ്ടും ലിക്വിഡ് പാർന്ന് ലൂസ് സാക്കി എട് കണ്ടി വരും നമ്മൾ പൊർത്ത് വെയ്ച്ചാ മതി അപ്പോ കൊഴപ്പൊന്നുണ്ടാവൂല അയ്നിപ്പോ ഒരു പാട് കാലം ങ്ങനെ വയ് ചോയ്ച്ചിട്ട് അത് ഏഹ് കേട് വെരെ അങ്ങനെ പിന്നെ ടാതെ ക്കാരിക്ക അങ്ങനെ ഒന്നും വരൂല ഞാനിപ്പോ ഒര് ആറ് മാസായി ഞാൻ വിടെ ഇണ്ടാക്കി വെച്ചിട്ട് അത് പ്പളും ബാക്കിയാണ് കൈല് ജസ്റ്റ്
നഖത്തുമ്മന്ന് പോൺ പോണീനൻസര്ച്ച്ട്ട് ആയ്ക്കാരം അല്ലേ
ആഹ് അയിനൻസരിച്ചിട്ട് ഇടും എനിക്ക് നല്ല ഇഷ്ടാണ് ഞാനപ്പൊഴും ഇടാറുണ്ട്
അര്‌ന്നോ ഉള്ളിലൊക്കെ ടും
ഉള്ളിലങ്ങനെ ഇട്ടോക്കീട്ടില്ലാ എഹ് ഉള്ളില് ഞാന് ഒരോസം ഞൻെ ങ്ങനെ പെരുന്നാക്ക് ഇങ്ങനെ ഇട്ന്നു നല്ല കളറാണ്
ആഹ് ആഹ് ആണ് ലെ ന്നാ ന്നൊന്ന് ണ്ടാക്കി ക്കിയോക്കണം. പരീക്ഷിച്ചോക്കണം പരീക്ഷണം ചെൽപ്പോ വിജയിച്ചാലോ ചെൽപ്പം ആഹ് വിജയിച്ചിട്ട് ഞാൻന്നെ വിജയിച്ചിട്ട് ഞാന് അന്നെ തന്നെ വിളിക്കണ്ട്. അപ്
ആഹ് അയിക്കോട്ടെ ഞാന് ഞാനെന്നെന്നെ ഇതുപോലെ ഞാനത് ഫസ്റ്റ് ബിഗ് ബി ഒക്കെ ഇണ്ടല്ലോ നമ്മള ആ കൈ ഉള്ളിലിടുന്ന കളറ് ല്ലെ പെട്ടെന്ന് കളർ വരുന്നേ അതാ ഇട്ടീരുന്നത്. അപ്പൊ അത് ങ്ങനെ ഫെയ്ഡ് ആയി പോകുമ്പോ ഒരുമാതിരി കളർലാ പോവാ ഇൻക്കത് ഇങ്ങനെ പറ്റായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബില് ഇങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ്
തീയിമ്മല് ഇടുമ്പളും മൈദ ചേർക്കണോ അയിന്റെ ഉള്ളില് ആഹ് ഉണ്ടെന്നാ
പോം പോം ഒരു ക്രീ
അതെ ആഹ് അപ്പൊ ആ അതിന്റെ പാക്കറ്റില ആക്കിക്കാണ്ട് കൊടുക്കലാണ് ഇടലാണ് വിക്കലാ
മൈദ ഞാനങ്ങനെ കൊടുക്കാറില്ല ഞാൻ ലിക്വിഡാ കൊടുക്കാറ് പിന്നെ അങ്ങനെ കൊടുക്കാണ്ന്ന് അങ്ങനെ ക്രീമാണ് ന്ന്ണ്ടെങ്കില് ഞാൻ മിക് ക്സാക്കിട്ട് കൊടുക്കാറാണ് ആഹ് ഏം ലിക്
ലലാ ലീനന്റെ യ്ക്കെ കിസ ബിഗ് ബിൻ്റെ ക്കെ ട്യൂബ്ഉണ്ടല്ലോ അങ്ങനത്തെ ട്യൂബിലാ ക്കിട്ടാ കൊടുക്കല് ആഹ് ഏം അതൊക്കെ അത് അത് വാങ്ങന അത് സ്വയം ഉണ്ടാക്കി തന്നെയാവ്
അതൊരൂ അല്ല അതൊരു ഷീറ്റാണ് ആ ഷീറ്റ് നമ്മള് കട്ട് ചെയ്തിട്ട് നമ്മളൻസരിച്ചിട്ട് ക്കോണക്കിട്ട് അങ്ങനെ കൊടുക്കാറാണ് അമ്മള് പല ഡിസൈൻ ല്ള്ള ഷീറ്റ്ണ്ടാകും
ആഹ് വൽതെയ്കാരം അത് ആഹ് എന്നിട്ട് അയിമന്ന് വെട്ടിട്ക്കാ
അത് വെട്ടി ഇട്ത്തിട്ട് പാകത്തിൻ ള്ളെയിനൻസരിച്ചിട്ട് അങ്ങനെ കോണക്കിയിട്ട് ഇണ്ടാക്കി കൊടുക്കാറാ
അഹ് ആഹ്
ഉം
അപ്പൊ എന്നിട്ട് ഒട്ടിക്കാൻല്ല പശെ അയ്മ തന്നെ തരുവോ
ആഹ് പശയല്ല അമ്മള് സെല്ലോടാപ്പ്ണ്ടല്ലോ ആഹ് ആഹ് സെലോടാപ്പിലാക്കീട്ട് ചുറ്റി ആഹ് അങ്ങനെ താക്കാ
ആഹ് അതാണയ്
അങ്ങനെ ഉം ഞാൻ അധികം ഞാലിക്വിഡാ കൊട്ക്കാറ് അങ്ങനെ താക്കിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ലാലി ക്വിഡാണ് കൂടുതൽ ആൾക്കാര് അതാവുമ്പോ പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താമതി വെള്ളം മറ്റീയത് കൂടുതൽ കാലങ്ങനെ വെക്കുമ്പോ കട്ട ആയിട്ട് വരും പിന്നെ അയിന്ന് വി ട്യൂബിൽ നിന്നുപോരാൻ നല്ല റിസ്കായിരിക്കും ഈ വെള്ളം ആകുമ്പോ ഞമ്മൾക്ക്. എത്ര ആവശ്യമെന്നനുസരിച്ചട്ട് അതിന് എടുത്തിട്ട് വെള്ളം എടുക്കുക അതിനനുസരിച്ചിട്ട് മൈദാപ്പൊടി ഇട്ടിട്ട് അങ്ങനെ ചെയ്യും.
സാദ് സാദാമൈലാഞ്ചിയരച്ചിട്ടീലൊന്നുമില്ലാ
ആഹ് അത്‌ മൈലാഞ്ചീന്റെയില അരച്ചിട്ട് ഉമ്മയൊക്കെയിടുന്ന കാണാം അങ്ങനെ ഇടാറുണ്ട്. പക്ഷേയതൊരു ഓറഞ്ചു കളറിലല്ലേ വരിക ഒരു ഓറഞ്ചുകളറില് എനിക്കു നല്ല ഓറഞ്ചു കളറില് നല്ലഡാർക്ക്
സാധാ മൈലാഞ്ചി സാദാമൈലാഞ്ചി അഞ്ചാറു വട്ടമിടണം എന്നാനല്ല ചൂന്ന് പുളിങ്കുരുവിന്റെ കളർ പോലെ കിട്ടും
ആഹ് ഇപ്പം ചോപ്പുകളറായിഷ്ടം ഇതങ്ങനെ ഇടുവൊന്നതിന്റെയാവശ്യ ഒന്നുമില്ല നമ്മളൊരുവട്ടമിട്ടാൽ തന്നെ നമുക്ക് നല്ലകളറു കിട്ടും രണ്ടു വട്ടമിട്ടാൽ മതി ഉം അങ്ങനെ എനിക്കാണേലിഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ഇന്നുമിങ്ങനെ കഴിയുമ്പം കഴിയുമ്പത്തേക്കും ഞാനങ്ങനെ ഉണ്ടാക്കും.
ആഹ് ഞാനിതുവരെ അരച്ചമൈലാഞ്ചിയിടും അത് കുറച്ചെയുള്ളൂ ഇതിപ്പൊ രണ്ടു പ്രാവശ്യം ഇടാൻപറ്റില്ല അപ്പൊ ഓറഞ്ചുകളറായിട്ടുള്ളു
ആഹ് ആഹ് അതാണ് അതൊക്കെയിടുമ്പം അങ്ങനെയുളളയൊരു കളർ കിട്ടാൻനല്ല പണിയായിരിക്കും ഈ അരച്ച മൈയിലാഞ്ചിയിടുമ്പോ നല്ലോണമിടണം ഇവിടെ
ഇട്ടിട്ടുണ്ടോ ഞാനുമിട്ടിട്ടുണ്ട് എന്നാലെകളറ്കിട്ടുവുളളൂ നല്ല കറക്റ്റ് കിളിർത്തുപോലുംമില്ല ഞാനൊത്തിരി നാട്ടിഞാൻ അതേപോലെയൊന്നരച്ച വെച്ച എത്രവട്ടണോ ഇടുന്നേന്നറിയാവോ അപ്പൊ അങ്ങിട്ടുകറുത്തു വരും ഇപ്പ പിന്നെ കറു പോകൂലേട്ടോ കൊറേ കഴിയണം പോണെങ്കിൽ
ആഹ് ആഹ് ആഹ് ആഹ് ഇതുമതുപോലെ ത പോകുമ്പത്തേനെ നല്ല പോകുമ്പോത്തേനുനല്ല വൃത്തിക്കുപോകും മേലേക്കിങ്ങനെ കേറി കേറിയിങ്ങനെ സൈഡായിട്ട് പോവും വൃത്തില്ലാതെ പോവില്ല ആഹ് ഓക്കെ ആഹ് ആഹ്